ഹലോ ആഹ് ആഹ് ആഹ് എന്താണ് ആഹ് കേക്കണ്ട് കേൾക്കണ്ട് ക്ലിയർ ഇല്ലേ ആഹ് കഴിഞ്ഞിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ ആയിട്ടുള്ളൂ
അത് തന്നെ ഇന്ന് നേരം വൈകിയൊ
ആഹ് ഇന്ന് നേരം വൈകി
നിന്റെ പണികളൊക്കെ നേരം വൈകുമോ കഴിയാന്
അല്ല അല്ല ചെല സമയത്ത് മാത്രം
അതെ ആഹ് അത് അങ്ങനെ ചെല സമയത്ത് നേരം വൈകും ചെല സമയത്ത് നേരത്തെ കഴിയും ഞങ്ങളും ഇന്ന് ലൈറ്റായി ചോറ് ഉണ്ണാന്
അതേയില്ലേ ഞങ്ങളും അതെ ലേറ്റ് ആയി അല്ലെങ്കിലും ഒരു മണിയാവും ഭക്ഷണം കഴിക്കുമ്പോ.
ആഹ് അതെ. ഒരു മണി ഒന്നരക്ക ആവുമ്പേ ആവുമ്പത്തിന് ഭക്ഷണം കഴിക്കും ഇപ്പൊ. ചെലേ സമയം അങ്ങനാണെയ് ചെലെ സമയത്ത് നമ്മൾക്ക് - പണിട്ക്കാന് ഉഷാറുണ്ടാവും ചെലെ സമയത്തൊരു മഡ്യാ.
ആഹ് അതന്നെ അതന്നെ. ഇപ്പ ഇന്ന് രണ്ട മണിയായി ഇനിയിപ്പ ചായത്രിയിൽ ഒന്നാ അഞ്ച് മണ്യോക്കെ ആവും. ചായകുടിക്കുമ്പോ
ആഹ് അതെ ഞങ്ങള് പിന്നെ വൈകീട്ടേ കുടിക്കൊള്ളൂ ഒരു ആറ മണി ഒ ക്കാവുമ്പോ.
ആഹ് ചെല സമയത്ത് ന്നറഞ്ഞങ്ങനെണ്. ഒറങ്ങയാണെങ്കിലൊക്കെ ഒ ഒരാറ് മണിയൊക്കെ ആവും.
ആഹ് അതെ.
ആഹ് പിന്നെ അല്ലാവൂസൊന്നും ഒ റങ്ങാറില്ല എടക്ക് മാത്രം. ആഹ് പിന്നെന്താ? എന്തി എന്തിയ്യിന്ന്?
ഇപ്പതെങ്ങനെ ഇരിക്ക ഫ്രീയായിട്ട്.
ന്നതലെ ആഹ് ആഹ് നന്ന്
ആഹ് അതെ മോന് ഒറങ്ങി എണീച്ചിട്ടേ ഇപ്പ എണീച്ചിട്ടൊള്ളു.
അതെലെ ഇങ്ങ്ൽക്കും എത്ര വയസ്ണ്ട്? അതല്ലേ ആഹ്. ആഹ് എൻക്ക് വല്യേ കുട്ടികളാ.
അതെ.
ന്നാ ന്നാന്ന്. മത്താള് ഫൈനലിയറാണ് ബി എസ്സി നേഴ്സിംഗ്. ആഹ് അല്ല ഇങ്ങുണ്ട് ഇല്ല ഇല്ല ആഹ്. ആഹ് എളേത് ഡിഗ്രിക്ക് പഠിക്കാണ്.
അതെ.
ആഹ് ആഹ് ബിഎ സെക്കൻഡ് ഇയർ പഠിക്കാണ്. ഉം പിന്നെ ഇവ്ടെ ഉമ്മേംണ്ട് പിന്നെ ഹസ്ബൻറ്ണ്ട്.
അതെ.
ഉം ഉം ഉം പിന്നെ എന്താ ഭർത്താവ്നാട്ടിലണ്ടാല് ഗൾഫിലാ?
അയ് നാട്ടിയിണ്ട്.
ആണ്ടല്ലേ ആഹ്.
അതെ കുട്ടേള് സ്കൂളിലൊക്കെ പോവാറുണ്ടോ?
ഇല്ല മോള് കോളേജ് ആണള്ള അപ്പൊ ഇന്ന് നാളെ ഇല്ല മറ്റന്ന ഉള്ളൂ ഇഞ്.
അതെ അല്ല താത്ത പോവാറുണ്ടോ അങ്ങനെ മീ ത്തി കാര്യങ്ങളങ്ങനെന്തൊലും ഉണ്ടവാ
ആഹ് അങ്ങനെ പോവാറുണ്ട്.
അതെ.
ആഹ് പ്പ കൊല്ലത്തില് രണ്ട്. ആഹ് നല്ലയാണ് നല്ലയാണ് നല്ല സഹകരനോക്കേണ് എല്ലാരും. ഭയങ്കര കോളേജ ആണ് അപ്പ സാർമാരൊക്കെ അങ്ങന്തന്നാണ് വല്യേ തിലൊക്കെണ്. ഉം ഭയങ്കര പടുതൊള്ള.
ഒരു സമാധാനഇണ്ടാവും.
ഉം എല്ലാരും നല്ല പഠിച്ച് ഒക്കെ ചെയ്ത സെറ്റും നെറ്റൊക്കെ പാസ്സായ സാർമാരാണ്. ഉം ഉം ഉം പിന്നെ എന്താണ്? എവിടെങ്കിലൊക്കെ കറങ്ങാ പോവാറുണ്ടാ?
കറങ്ങാന്പോവാറുണ്ട്പക്ഷെ ഇപ്പ മഴ ആായകാരണേ പോവാൻപറ്റില്ലപിന്നെമോനുള്ള കാരണൻ പറ്റൂല്ല്യ
അതന്നെതെന്നെമോൻക്കെത്ര വയസാണ്ഉംഉം ആഹ്ചെറുതാണ് സ്കൂളിആഅപ്പൊ പൊർത്ത്പോകറില്ലആഹ് വീട്ടിലാരൊക്കെണ്ട്
വീട്ടില്ഇമ്മഇപ്പഇന്റെവീട്ടിലാട്ടാ ഇമ്മഇപ്പണ്ട് രണ്ടനിയനുണ്ട്
അതെല്ലേ
ഇക്കാടെവീട്ടില്ഇമ്മഇപ്പഇല്ല്യ ഒരനിയൻപിന്നെരണ്ട്നാത്തൂമാര് ഈരണ്ട്ഭാബിമാരൊക്കെണ്ടിട്ടാ അവരൊക്കെവേറെവീടെടുത്ത് പോയി
പോയിആ്ഹ് ആഹ് അ അപ്പആണോഇമ്മാപ്പാക്കെനേരെത്തെ
ആഇമ്മഇമ്മപോയിട്ടിപ്പോരുമൂന്ന് വർഷാവണ്
അതെഹ്
ഇപ്പപോയിട്ട്പ്പംഅഞ്ച് വർഷം കഴിഞ്ഞു
കഴിഞ്ഞുആഹ്പിന്നെവെമോന് ന്ത് പറയണ്
മോമോന്ആചേലെസമയത്ത് ഭയങ്കരകുറുമ്പ ചെലസമയത്ത്ഭയങ്കരവാശി ചെലസമയത്ത്കൊഴപ്പല്ല്യാ അങ്ങനെയൊക്കായിട്ട്
ഉംഉംപിന്നെന്താണ് വിവിട്ടിലൊക്കെ പോവാറില്ലേ
ആഹ് വിട്ടിലൊക്കെപോവാറുണ്ട്
ആഹ്ആഹ്
വീട്ടിലാണ്. പിന്നെഇപ്പകുട്ടിനെസ്കൂളില് നഴസറിലോക്കെചേർക്കാൻതൊട ങ്ങ്യപിന്നെഅങ്ങട്ടും ഇങ്ങട്ടൊ പോകൊക്കെകൊറവായിക്കാരം
കൊറവായിരിക്കുംആഹ് ഇപ്പളോക്കെ പോവാാൻപറ്റ റ്റോള്ളു പിന്നെ സ്കൂളും മദ്രസക്കെ തൊടങ്ങി കഴിഞ്ഞാലൊന്നും പോ
പിന്നെപറ്റൂല്ല്യഒന്നിനുംപറ്റൂില്ല അങ്ങണ്ടു ഇങ്ങണ്ടുംപിന്നെനമ്മള് പോവാനിങ്ങനെ ആഗ്രഹങ്ങള് ഇങ്ങനെവെച്ച കൊണ്ടിരിക്കേണ്ടിരും
ആഹ്അനയന്മാരൊക്കെ പഠിക്കണ്
ആഹ് അനിയന്മാര്ഇപ്പൊ ഷോപ്പിലാണ്
ഷോപ്പിലാണ്ആഹ്ആഹ് പഠി-
ഒരാള്ചെരിപ്പ്കടെലാണ്പിന്നെ ഒരാള് ഇപ്പോപോവാൻപറ്റൂലവയ്യാത്ത കരണെ
ആഹ് ആഹ്ആഹ് ആഹ്ആഹ്
അപ്പോചെറിയഒപറേഷൊക്കെ കഴിഞ്ഞഅപ്പോഅത് കാരണം ആറുമാസംകഴിയണനി പോണെങ്കിലൊക്കെആഹ് അപ്പതുവരീങ്ങനെ ഇരിക്കേണ്
ഇരിക്കണല്ലേപിന്നെഭർത്താവ് നാട്ടിൽതന്നെണ്ടല്ലേ
ആഹ്ഭർത്താവ്നാട്ടില പണിക്കൊയ്
പണിക്കൊയ്ക്കപ്പരാവിലെപോയിട്ട് വൈകിട്ട് വരും ഇവിടെഡ്രൈവറായിട്ടാണ് ജോലി
അതെആഹ് രാവിലെപോയിട്ടൊരു ഉച്ചക്കെആവുമ്പോവെ നാരാക്കക്കുമ്പോത്തിന് വരുംചെല സമയത്ത് ദൂരൊക്കെആകുമ്പോഴാനേരം വൈകുംപണികഴിയാാനെനേരം വൈകും വരാനുംനേരംവൈകുംഎന്താച്ചാ ദൂരെപോവല്ലേ.
ആ ആ ഭക്ഷണം ക്ക കഴിക്കാൻ വരോ
ഇല്ല്യ ഇല്ല്യ ഭക്ഷണൊക്കെ അവിടുന്ന് ഹോട്ടലിന്ന് കഴിക്കും
ഹോട്ടലിന്ന് കഴിക്കും ആഹ് ആഹ് ആഹ് പിന്നെ ഹോട്ടലിലൊക്കെ നല്ല ഭക്ഷണൊക്കെ കിട്ടൂലേ
ആഹ് നല്ല ഭക്ഷണം കിട്ടും
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എ എന്ത എന്താണ്
പിന്നെപൊറാട്ടഅങ്ങനത്തെൊക്കെ കഴിക്കുംചെലചെല വീട്ടേര് വീട്ടിന്നന്നെഇണ്ടാക്കി കൊടുക്കും
കൊടുക്കും എ
ആ രാവിലത്തെ ചായ കടി ഒക്കെ പിന്നെ ചെലപ്പോ കഞ്ഞി കൊടു കഞ്ഞി കൊടുക്കുമ്പോ ഇന്നാലും ഞമ്മക്ക് കൊഴപ്പ ഇണ്ടാവില്ല കൊറച്ചിതി നേരം അങ്ങോട്ട് പോവും.
തന്നെ
ചെലോടത്ത് പിന്നെ ഒന്നും കൊടുക്കൂല്ല്യ പിന്നെ പൊറത്ത്ന്ന് തിന്നാനല്ലേ പാകള്ളൂ
അതെല്ലെ ആഹ് ആഹ് ഇവിടെ അതെ ഒക്കെ പോണോടത്ത് കഞ്ഞി കഞ്ഞി കിട്ടണ സ്ഥലൊക്കെ ഉണ്ട് അപ്പൊ അവിടെന്ന് കഞ്ഞിയൊക്കെ കുടിക്കും നല്ല കഞ്ഞിയാണന്ന് പറഞ്ഞ്
ആ അതെ കഞ്ഞി ആവുമ്പോ നല്ല കഞ്ഞി ആവും പിന്നെ അതിക്ക് ചമ്മന്തി അങ്ങനത്തെ അച്ചാറും തൊ ഉണ്ടെങ്കിൽ നമ്മള് അറിയാതന്നെ കുടിച്ച് പോവും
കുടിച്ച് പോവാഅതേനെ
കുടിച്ച് പോവും ഞമ്മള്
അതന്നെ അതന്നെ പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ട ഇല്ല്യ ഇല്ല്യ അതനിക്ക് ഇഷ്ട അല്ല ആഹ് ആഹ് ഭർത്താവിന് ഇഷ്ടാ ണ് ട്ടോ ആ ആ ആ പിന്നെ നിങ്ങളുടെ അവിടെ ആ
ഫോണിലിങ്ങനെ ഓരോരുത്തര് തിന്നണെ കാണുമ്പോൾ നമ്മൾക്കൊര് ആഗ്രഹം വരും പക്ഷെ നമ്മള് തിന്നാ നിന്നാല് നമ്മക്കത് പറ്റൂല്ല്യ
പറ്റൂല അതന്നെ
തൈരൊക്കെ തിന്നണെ കാണുമ്പഴേ ഞമ്മൾക്കിങ്ങനെ കൊതി വരും പക്ഷെ ഞമ്മള്ക്ക് ആ സംഭവം തന്നെ പറ്റുംല്ല്യ
പറ്റൂല അതന്നെ അതന്നെ
ഇൻക്ക് തൈര്ന്ന് വെച്ചാ പ്രാന്താണ് ഇഷ്ടല്ല അയ്ന്റെ ആ ഒരു സ്മെല്ല് കാരണെ എന്തോ ഒരു ഇതാണ്
ഉം ഉം ആ ശരിയാണ് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കതൊ ഉം ഉം ചെലർക്കൊക്കെ തൈര്ല്ലാണ്ട് ചോറ് ചെല്ലൂല ആഹ് അ ആ അതന്നെ അതന്നെ
പിന്നെ അതിക്ക് തൈര് ഇല്ലെങ്കിലും പിന്നെ അച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കി തിന്നാലും കൊഴപ്പല്ല്യ
ആ അതന്നെതന്നെ പിന്നെ എനിക്ക് പൊതുവേ പുളി രസമുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല
അതെ ഇൻക്ക് പിന്നെ അച്ചാറൊക്കെ ഇഷ്ടാട്ടാ അച്ചാറ് പിന്നെ എത്ര വേണെങ്കിലും ഞാൻ തിന്നും ആഹ് ആഹ് പിന്നെ പച്ചക്കറികള് അങ്ങനത്തൊക്കെ ഇഷ്ടാ
ഇഷ്ടമാണ് ആ എനിക്കതെ പച്ച
ആഹ പച്ചക്കറി സാമ്പാറൊക്കെ വെച്ചിട്ടെ അതൊക്കെ ഞമ്മള് വീട്ടിണ്ടാക്കിയ എത്ര വേണങ്കിലും ഞമ്മള്
സോ തിന് തിന്നു പടച്ചോനെ അത്രക്കിഷ്ടാണ് ആഹ് അഹ് അഹ്
അവ ഒരു പ്രത്യേകത ഒരു ടേസ്റ്റ് പോലെയാണ് അത് തിന്നുമ്മം എന്താന്നറിഞ്ഞാൽ നമുക്ക് അതിനോട് ഇഷ് ട്ടായ കാരണാണോന്ന് അറിയൂല്ല്യ
അതെന്നെ ഹോട്ടലീത്ത സാമ്പാറും അതെ എനിക്കിഷ്ടമാണ്
ആ ഹോട്ടലീത്തെ സാമ്പാറ് എവിടുന്നായാലും കൊഴപ്പില്ല ഇഷ്ട വേതിന്നു ആഹ് സാമ്പാർണ്ടായ മതി ന്നൊള്ളൂ
ഉം അതെ പിന്നെ അവിടെ മീനൊക്കെ കിട്ടാറില്ലേ
ആ അവിടെ മീനൊക്കെ കിട്ട കിട്ടാറുണ്ട് ഇപ്പ ഈ അടുത്ത് വെച്ചിട്ട് കിട്ടാണ്ട ആയി മീനക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു
അതെ അല്ലെ
പിന്നെ അതു അല്ലെ മീനിക്കൊക്കെ ഭയങ്കര വിലയാണ്
ആ ഭയങ്കര ഇപ്പ ഭയങ്കരമായിട്ട് ഇപ്പൊ ഇത് നടക്കല്ലേ ട്രോളിങ് നടക്കുകല്ലേ ഇപ്പം മീനൊന്നുമല്ല ഉം
മീൻ കിട്ടാറുണ്ടോ
ആ കൊ കുഴപ്പമില്ലാതെ കിട്ടുണ്ട് ആഹ് ആഹ് അല്ല അത് ഇത് നിരോധിച്ചിക്കല്ലേ ഇപ്പ ബോട്ട് പോവാന്
ആഹ് അതെ ഇപ്പ കടലു കൂടിയകാരണേ ഇപ്പ പോക്കൊന്നുല്ല്യ
ആഹ് അപ്പൊ വഞ്ചിക്കാര് പോകുമ്പ മാത്രം കിട്ടുള്ളൂ
കിട്ടുള്ളൂല്ലേ ആഹ് അതെ അവ ഇപ്പ എവിടായാലും അങ്ങനെ പിന്നെയാണെങ്കില് മറ്റേ പൊടി ഇതൊക്കെ ഇട്ട മീനുകള അതൊക്കെ ഞമ്മള് നാശായിട്ടൊക്കെ ഞമ്മക്ക് കറി വെച്ചാല് ഒരു രുചി ഉണ്ടാവൂല്ല സത്
ഉം അതന്നെ അതന്നെ
ഇത് മറ്റേതാവുമ്പോ ബോട്ടീന്ന് അപ്പൾക്കപ്പ പിടിച്ചു കൊണ്ടരുന്നതാണല്ലോ
ആഹ് ആഹ് ശരിയാണ് അപ്പ നല്ല ഇത് അപ്പൊ നല്ല രുചിണ്ടാവും
ആ അപ്പ നല്ല രുചി ഉണ്ടാവും ഞമ്മള് വെക്കണകറി എങ്ങനെ ടേസ്റ്റ് ഇല്ലങ്കിലും ടേസ്റ്റ് കൂടും
അതന്നെ അതന്നെ അതന്നെ അതെ അതെ
ഇപ്പ ഈ അടുത്ത് മത്തി എറങ്ങിയല്ലോ മത്തിയൊക്കെ കിട്ടിയിരുന്നോ
ആ നമുക്ക് ഇന്ന് മത്തിയാണ്
അതെ ടേസ്റ്റ് ഇണ്ടെന്ന് അറിയില്ല ആദ്യക്കെ ഇപ്പൊ കുറച്ച് ഇച്ചി ദിവസ രണ്ട് ആഴ്ച ആവണണ്ടാവുള്ളൂ
ആഹ് ഇന്ന് പക്ഷെ ഞങ്ങക്ക് കൊണ്ടുവന്ന അത്ര വലിയ രുചി ഇണ്ടായില്ല
ആഹ് അത് പിന്നെ പിന്നെ അയിന്റെ രുചി ഇങ്ങനെ കുറഞ്ഞു വരും
കൊറഞ്ഞു വരും അതന്നെ ഫ്രഷ് ആയിരുന്നില്ല അതാണ്
ആഹ് അതാണ്
ഉം
നല്ല തടിയുണ്ടാവും പിന്നെ അയിൻ്റുള്ളില് പനിഞീന്നി ന്നു പറയും
ആഹ് ആഹ് ആഹ് അതൊക്കെ ഇണ്ടായി ഇഷ്ടം പോലെ ഇണ്ടായി അതൊക്കെ ഭയങ്കര ഇഷ്ടവാണ്
അതെ അതെങ്ങനെ പൊരിച്ചിട്ട തിന്നാ
അല്ലല്ല ഞങ്ങ തേങ്ങരച്ച ചാറല്ല വെക്കണത്
ആഹ്
അപ്പൊ അത് ഇത്രയും ആ ചാറ് അതിലു വറ്റിക്കും ആഹ് ഇത്തിരി മോളിൽ വെളിച്ചെണ്ണക്ക ആഹ് അത് നല്ല ടേസ്റ്റാ
അതെ
ഉം ഉം അയിന്റെ മോളില് ഇത്തിരി വെളിച്ചെണ്ണയൊക്കൊഴിച്ച് അങ്ങനെയൊക്കെ ആഹ് അതന്നെ അതന്നെ പിന്നെ വീട്ടിലെ ഉമ്മാടെ ഉമ്മ എന്താ എടുക്കാ അതെല്ലേ ഉമ്മ എല്ലാം ആഹ് അതെല്ലെ ആഹ് സീരിയലൊക്കെ കാണോ
ആ സീരിയലിപ്പൊ ഫോണ്‌ള്ള കാരണം കണ്ടിരുന്നില്ല ആദ്യൊക്കെ കണ്ടിരുന്നു ആ ഇപ്പ നീ പിന്നെ ആദ്യത്തെ ത്ര സീരിയല് രസൊന്നും ഇല്ല്യ പിന്നെ കാണാൻ വല്യ മൂഡും ഇല്ല്യ
അതെന്നെ കൊറെ ഈ കാ ഈ കാട്ടി കു കൊറെ ഇത് ഓർണമെന്റ്സൊക്കെ ഇട്ട്
ആഹ് ഒക് ഓവറാണ് ഒക്കെയ് അപ്പൊ പിന്നെ ഞമ്മക്ക് പ്രാന്തുടിക്കും ഉം
ഒരു ഇത് ഇതില്ല ഇറിയ ഇതില്ല ശരിക്കും സിമ്പിളായിട്ട് ട്ടാരൊന്നും ചെയ്യണില്ല പ്പൊ കൊറേ ഭയങ്കര ഭയങ്കര സാരിയൊക്കെ ഉടുത്ത് അങ്ങനത്തൊക്കെയാണ് ഇപ്പ
അതെ
പിന്നെ